ആഹ എന്തക്കെണ്ട്
സുഖാണ് അനക് കേൾക്നുണ്ടോ
ഓ കേൾക്ണ്ട് ഇന്ന് മയ ഇണ്ടോ മഴണ്ടോ അവിടെ
പരറസ് ആ ഉണ്ടായിരുന്നു രാവിലൊക്കെ ഉണ്ടായിരുന്നു ല്ല നല്ല കാല അവസ്ഥ
ആ ഇന്ന് അങ്ങനെല്ല നല്ല കാലാവസ്ഥയാണ് ഇതേപോലെ തിരുമ്പിയതൊക്കെ ഒണങ്ങി
എ അങ്ങനെ ഒണങ്ങിയോ അവിടെ ഉച്ച ക്കൊക്കെ മയായിരുന്നൂ ഉച്ചന്റെ ശേഷം പിന്നെ അങ്ങനെ ഒരു പെയ് വെയിലും മയിയില്ലാ അവിടെ വെയ്
ആ ഇവിടെ അങ്ങനെ ല്ല ആഹ വെയിൽ ല്ലേനീ രാവിലെ കുറഞ്ഞൊരു മഴ ഇണ്ടായിനീ പിന്നെ വെയിലില്ല
പഠ ഇക്ക അങ്ങനെ അയലിമ്പ തോരിടാൻ പറ്റിയ ഒരു കാലാവസ്ഥയൊന്നുല്ല ആ മഴീ മയക്കാറും വരും കായിട്ട
എന്റെ ഇന്ന ഇന്നലെ തിരുമ്പിോക്ക എന്നല ഇന്നൊക്കെ എങ്ങനെന്നെ മഹേന്റെ ഒ ഒരു ഇതാണ്
പിന്നെ ജലദോഷൊക്കെ മാറിയാ
ഓ കൊറവുണ്ട്
ട്ടതക്കല്ലാ ദ സുഖ
ഓ അല്ലാതും സുഖമായി ഞാന് രണ്ട ദിവസായിട്ടേ വണ്ടി പഠിച്ചാൻ പോയിട്ടുട്ടൊന്ന് പോയി
പടിഞ്ഞ
ആഹ് കൊറച്ചൊക്കെ പടിഞ്ഞ
ആര പഠിപ്പിച്ചിരണ്ടരോ
ഞാനും എറ്റ ഹസ്ബൻഡ ഒപ്പം പോര
ഉം
ഒന്നതപ്പോ പോര് പോന്നടി ഇരിക്കും പോങ്ങാണ്ടി ഇരിക്കും ഞാനിങ്ങനെ ഇതാക്കും രണ്ടു ദിവസം ഞാന് ഇവിടെ പോയി എന്ത സ്കൂളിൽ പോയി
കേട്ടാ രണ്ട് പോയാ മതിയോ ആ നമ്മ അതിന
രണ്ടു ദിവസം ആ രണ്ടിവസം മൂന്നു ദിവസം പോയി മൂന്നു ദിവസം പോയാണ്ട് പിന്നെ വണ്ടി പിടിച്ചാനും കൊണ്ടെടുക്കാനൊക്കെ ഉള്ള ഒരു കൊലത്തില ആായരെ പിന്നെ ഞാൻ തന്നെ അണ്ട് ഇതാക്കൻ തുടങ്ങി ഇവിടെ പുതിയ വണ്ടി ഉണ്ടായിനി വീട്ടില്
അതാ നല്ലത് അറ്റേ കാശ് കൊടുത്ത് കാണ ഇങ്ങനെ നടിങ്ങാട്ടി നല്ല കുറഞ്ഞ ക്ലാസ് കിട്ട കുറഞ്ഞടൈമ ഉണ്ടാവുകുള്ള ടുക്കും വേണം നമുക്ക് പരൽ വണ്ടിണ്ടായ പഠ ഉകാരണ്ട് പിന്നെ ലൈസൻസില ഒന്ന് കൊടുത്ത അങ്ങനെ നഓക്കിയാ മതിയല്ലോ
ആഴീ ഞാനീ രണ്ട ദിവസം മൂന്ന് ദിവസം ക്ലാസ്സിന് പോയിട്ട് ഇരുന്നൂറുപ്യ അത് അരമണിക്കൂറ് കറക്റ്റ് ആമ്പോൾ നിർത്തും
ഒരു സ്ഥിതി ഇരുന്നൂറ്
ഒരു മി ഒരു ദിവസത്തിനാന്നല് അരമണിക്കൂർ മാത്രം അയിന് ഇരുന്നൂറ്
ഉ മുതലാവതെ അതാണ് ഇപ്പ ഇത് പഠിച്ചാല് പത്തായിരം പതിനയ്യായിരം മുറുപ്പിയൊക്കെ വേണം ഇതെല്ലാം കൂടെ പഠിച്ചതായി വര ന്നാത്ത തന്നെ മര്യാദക്ക്‌ പഠിക്കണെങ്കി പിന്നെ അമ്മള് പൊ ർത്ത്ന്ന് പഠിക്കണം അല്ലാതെ ഓലെ ക്ലാസ്സ് മുഴുവനാണെങ്കി എക്സ്ട്രാ ക്ലാസ് ഇഞ്ഞും കൊടുക്കണം എക്സ്ട്രാ കൊടുക്കണം
ആഹ അത് വേണംവിടെ എൻന്റെ മൂത്തച്ചി ഇതേപോലെ പഠിച്ചണ അന്ന് ഒരു ഏടത്തിറോടുന്ന് ഒരു സ്കൂട്ടി പയ്യത് കൊണ്ടന്നീനി ആ പോലക്ക് പഠിച്ചാൻ വേണ്ടില കൊണ്ടന്നീനി അപ്പൊ ഓല് പഠിച്ചാ പോവ്മ്പോ ഇന്നിം വുൽച്ചും ഓലിങ്ങനെ ഓലൊരു എട്ട് പത്ത് ക്ലാസ്സിനൊക്കെ പോയിന് പോയാണ്ട് പിന്നെ പോയിട്ടൊന്നും ഓല്ക്ക് വല്യതൊന്നും ആയിട്ടില്ലേനി അപ്പൊ ഓല് ഏട്ടത്തിന്റെ അടുത്ത് ഒരു പയ സ്കൂട്ടി ഉണ്ട് അർഞ് കൊണ്ടന്ന് അയാണ്ട് ഓര് പഠിച്ചാ പോവുമ്പം ഇഞ്ഞീം വിളിച്ചും ഇജ് പോര് എങ്ങനെയും പഠിച്ചാർഞ് അങ്ങനെ കൊറച്ച അഴ്മ ഒരു പോയാണ്ട് ഇങ്ങനെര് പോയാല് ചൗട്ടോയ്ച്ചാല് കുറഞ്ഞരുത് ന്നാലും കാലത്തൊ ക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഏനി പിന്നെ അങ്ങനെ ആയാണ്ട് പിന്നെ ഓല് ഓല് ഫുള്ളായിട്ട് പഠിച്ചാരെ പിന്നെ ഓല വണ്ടി കൊണ്ടയാരെ പിന്നെ ഒരു പുതിയത് വാങ്ങി വാങ്ങിയപ്പോ പിന്നെ പുതിയത് നമ്മുക്ക് എടുക്കാനൊരു പേടിയാ
ഉം
പോവ ചെയ്താ ചത്ങ്ങൊക്കെ ചെയ്താല് നമ്മുക്കരു എട്ങ്ങേറല്ലേ അപ്പൊ ഞാന് അഅ് ഇട്ക്കലില്ലേ നി അയില് പിന്നെ ഇവിടെ പിന്നെ മാപ്പിള പുതിയ വണ്ടി വാങ്ങി സ്കൂട്ടിന്നെ വാങ്ങിന്ന് വാങ്ങിയന്നാണ്ട് മോന് പ്ലസ് റ്റു കഴിഞ്ഞേതിനാ മോന് ഓട്ട അൻക് ഓട്ട ർഞ്ഞണ്ട് അങ്ങനെ വാങ്ങിയതാ അപ്പങ്ങനെ ഇപ്പോഴാണ് പഠിച്ചാൻ പോവാനൊരുങ്ങിയത് പിന്നെ അയി ന്റെ എടേല് ർന്നാല് മോന വായറ്റിലിണ്ടാവലും പ്രസവും പിന്നെ ഓന ഒന്നാവട്ടെ അച്ച് ഇപ്പോ മൂന്നയസ് ആവലൊട്ങ്ങി ഇഞ് അംഗലാടീലൊക്കെ പോകുമ്പോത്ത്ന് ഞമ്മക്ക് പഠിച്ച്
മ് കൊണ്ടാക്കാനും കൊണ്ട് പോവാനൊക്കെ സുഗാണ്. ക്കാണേ പിന്നെന്തേലൊന്ന് കടേൽ പോകാൻ എന്തേലൊരു ആവശ്യങ്ങളകൊക്കൊന്നിടാ എല്ലാത്തിങ്ങന വണ്ടിയെടു ണ്ടാണിത് കാത്ത്ക്കണ്ടല്ലോ അവ് നാൻക്ക്‌ വണ്ടിണ്ടായപ്പോ പോകാനുംപ്പള്
ആ പിന്നെ എന്നാലിനിയിപ്പോ കുട്ടിയേക്ക് പ നി ആയാലും അയാലൊക്ക കെതിയടാ ഞങ്ങൾക്ക് ഇവ്ട് ന്നൊരു വണ്ടി കിട്ടണെ ഭയ്ങ്കര കെതിയേടാണ് എന്നിട്ടങ്ങനെയാണ്ട് ഇങ്ങള് ബട്ന്ന് പിന്നെ വണ്ടി വിളിച്ചാല് ഒരു ഓട്ടോറിഷ ഡ്രൈവറ വിളിച്ചാല് ഓല് ഇവിടല്ല ഞങ്ങൾ നാട്ടിലില്ല ഞങ്ങള് വേറെ എവിടെയാണ് അവിടെയാണ് എവിടെയാണോല് അങ്ങന പറയും അപ്പൊ അങ്ങനയാണ്ട് വണ്ടി അവനാന് പഠിച്ചാല് ആക്കല് ഇണ്ടായാല് മ്മള കാക്കലൊരു വണ്ടി ഇണ്ടായ മ്മ പ്പ സുഖല്ല എപ്പളും കൊണ്ടു പോകലൊക്ക പിന്നെ പണി മതിയാ ക്കി വരണങ്കിൽ രണ്ടരാവും രണ്ടര ആയി ഒന്ന് കുളിച്ച് മാറ്റി ചോറൊക്ക തിന്നാവുമ്പോ പിന്നെ മൂന്നര നാലണിയേ അപ്പൊ ദോ ഇപ്പൊ പിന്നെ വൈകുന്നേരം വരെ ആശുപത്രി ഉള്ളോണ്ട് പിന്നെ സുഖാണ്. ആറണിവരെക്കണ്ടല്ലോ
ഹോ
അപ്പൊ അങ്ങനെ ആവുമ്പോരു സമാധാനുണ്ട് പക്ഷെ എന്നാലും ഓല് വരുവോളൂ ഈ കുട്ടിയൾക്ക് പനിച്ചൊക്ക ഒന്നു ഇപ്പ നമ്മളിങ്ങ വീട്ടില് വച്ചോണ്ടിക്കണ്ടേ
ക്ക് താണ്.
ആ ഫയ്ങ്കര.
എന്റെ മോളുണ്ട് ഇപ്പോ പഠിക്കാൻ പോന്ന് ഡ്രൈവിങ് അവൾക് സ്കൂട്ടി അവൾ തും ടെസ് ലൈസൻസ് ഇല്ല അവക്ക് സ്കൂട്ടി ഇവൾക്ക് സൈക്കിൾ ബാലൻസ് ഇണ്ടായിട്ടേ സ്കൂട്ടിക്ക് ഒന്നും പിന്നെ ഓലാരും പഠിച്ചിട്ടില്ലഅത് ഓല് അങ്ങനെ ഓട്ടും. പിന്നെപ്പോ കാറിന്റെത് പഠിച്ചാ പോവും. മ് പോലാണെങ്കി ഷ് ഉച്ച കഴിഞ്ഞ് കാണ്ട് പിന്നെ ഓളോയിന്റെ കൂടെ ഒന്ന് സൗദിൽ പോയിപ്പോ വന്നേര രണ്ടാവട്ടം പിന്നും തുടങ്ങിയതാ പഠിക്കാന്ന്. കോപ്പുല വണ്ടി ഉണ്ടോക്ക് വിടാനും ഡ്രൈവർ ഇല്ലാ ത്തുണ്ടേ വല ഹോട്ടൽലും വണ്ടി നിർത്താൻ പാട് ബാറ്ററി ഇറങ്ങി കേട് വരാ. അങ്ങനെ മലപ്പാ പഠിച്ചോ പിരോടപ്പക്കെ മന ആഹ്. അപ്പൊ പിന്നെ അതിന് മനസ്സിലാണില്ല അപ്പൊ ഓള് പഠിക്കാ പറഞ്ഞ് കണ്ട്.
ആഹാ അപ്പൊ ബാലൻസ് കിട്ടണല്ലേ പോട്ടിയാട്ട്.
ആ ഇനിപ്പൊക്കെ കാറി പോളെ റോട്ടിലിറക്കി ഓട്ടല് തുടങ്ങിന്ന് അതിന്റെ ഇടയിൽ കൂടി പോണേ പിന്നേ പിന്നെ ചെറിയ ഇണ്ടായിക്കാണ്ട് ആക്സിഡന്റ് ആയി പോവാ പിന്നെ പോയിട്ടില്ല ഇയിപ്പോ പോകാനോഓടെ സ്കൂട്ടി പഠിക്കത്തിക്ക സ്കൂട്ടീന്റെ പണി കിഞ്ഞപ്പോന്ന് കൊണ്ടുപോയിക്കാരോ കഴിഞ്ഞിട്ട പോണെന്ന് പറഞ്ഞ്.
ആ അതെ അതെ
ആ എന്റെ മോനൊക്കതേമാര് ഓനൊക്കെ പഠിച്ചന്നാ ഓനൊക്കെ പിന്നെ വണ്ടി കാറ് റെന്റിന് എടുത്തു ഓന്റെ ഫ്രണ്ട്‌സ് എല്ലാരും കൂടിക്കിട്ട് ഓന്റെ ഒറ്റക്കെ ഓട്ടിക്കാ പിന്നെ പഠിച്ചത് പോയി പഠിച്ചു കണ്ട് കൊറെക്കണ്ട് ആയാലും ശരിക്ക ലെവൽ കിട്ടാൻ വേണ്ടീട്ട് ആ മറ്റേത് ക്ലാസ്സ്‌ എക്സ്ട്രാ . പിന്നെയും കൊടുത്ത് രണ്ടായിരത്തിഞ്ഞൂറ്. ഒരു ദിവസത്തിനും വണ്ടി എന്നിട്ട് പഠിച്ച കാണ്ട് പിന്നെ ഒരു വണ്ടി റെന്റിന് എടുത്ത് കാണ്ട് ഒരു ദിവസം ഫുള്ളാണ് ഊട്ടിട്ട് പഠിച്ചതാ വൈകുന്നേരം ആവോളം ഓട്ടിക്കാണ്ട്.
ഏ ഇവിടെ അടുത്ത മാസം. പതിനെട്ടാം തീയതി ഇവിടെ അമ്മായിന്റെ ഉം മകന്റെ കുട്ടീന്റെ നിക്കാഹുണ്ട്. അപ്പൊ അന്ന് അത് കൊറച്ച് ഇതേപോലെ കൊറച്ച് ഉള്ളോട്ടുള്ള റോഡാണ് ബസ്സ് ഒന്നും പോവൂല്ല അപ്പൊ ഇന്നലെ വി ചച്ചീനി ആരൊക്കെയാ വരുന്നേ പോയിച്ചണ്ട അപ്പൊ മൂത്തച്ചീും മൂത്തച്ഛനും ഉമ്മി ഞാനാ പോണത് പെണ്ണിറ്റോർക്ക് പോക പോകലാണ് എല്ലാവാരും അവിടെയാണ് അവിടന്നാണ് കാണാത്ത് അപ്പൊ അങ്ങനെയാണ്ട് അങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഉമ്മ ചോയിച്ചു എങ്ങനെയാ പോവാ അങ്ങോട്ട് അപ്പൊ മുത്തശ്ശിക്കും അനി മൂത്തച്ഛനും വണ്ടി പോലെ പഠിച്ചോലാണ് അപ്പൊ ഞാൻ അമ്മാനോട് അപ്പോത്തിന് ഞാനും പഠിച്ചമ്മ എന്നിട്ട് നമ്മക്ക് വണ്ടിമ്മാ പോവാറ ഞാൻ അമ്മാനോട് അപ്പം ഉമ്മഞ്ഞോട അങ്ങോട്ടൊക്കെ വണ്ടി കൊണ്ട് പോവയേച്ചി എത്ര പഠിച്ചാ പിന്നെ കൂടെ പോണ്ടേച്ചി മാരോട്
പേടി കേയറാനെ എനിക്ക് പേടിയാ ഞാൻ എന്റെ മോളെ ബാക്കില് ഇതുവരെ കയറിട്ടില്ല ഓള് മോളെ കുട്ടികളെ എണ്ണത്തിന് മൂന്നെണ്ണത്തിന് വെച്ച് സ്കൂ കൊടുക്കും ഉണ്ടാക്കി കൊടുക്കും പക്ഷെ എനിക്ക് പേടിയാ ഞാൻ അവളെ ഇതുവരെ കേറിയിട്ടില്ല ഞാൻ എനിക്ക് എന്റെ ആങ്ങളമാരേ വിളിച്ചിട്ട് പോലെ അവരുടെ കൂടേ ഞാൻ പോവാറ്. എന്റെ മോൻ ഉണ്ടായിരുന്നു മോന്റെ കൂടെപ്പോരാരും വിളിക്കണം ഞാൻ എന്തും കയറിട്ടില്ല കയറണന്നൊക്കെ തോന്നും പക്ഷേ വ ആ ടൈം ആവുമ്പോ എനിക്ക് പേടി
ഏ ആ ഇത് ഇപ്പോ പെണ്ണും ചെക്കനൊക്കെ ജോലിക്കാരാണ് എന്താ എഞ്ചിനീയറാണ് എന്തോ ഒരു എഞ്ചിനീയറോ സിവിൽ എഞ്ചിനീയർ എന്തോ ആണ് അവർക്ക് കമ്പ്യൂട്ടറുമേ തന്നെ പണി എടുത്താല് ഓ നല്ല പൈസ ഉണ്ട് ഒക്കെ വീട്ടിലിരുന്നു ശമ്പളം വാങ്ങ അതേ ജോലി തന്നെ നോക്കു എഞ്ചിനീയർ ആയാലും ഇപ്പൊ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ജോലി കുറേയുണ്ടല്ലോ
ആ അപ്പൊ ഒരു വിധം ആൾക്കാരൊക്കെ ലാപ്പ് വാങ്ങീട്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് ഓൺലൈൻ ആയിട്ട് അങ്ങനെ അധികം ആൾക്കാർ
അങ്ങനെ എത്രയും ശമ്പളം വാങ്ങണോർ ഉണ്ട്
ഉം
ഞാൻ അവിടെ മക്കളോട് പറയുന്ന പൊറത്തൊന്നും പോവേണ്ട
ആ അത് ഇങ്ങനെ എന്തെങ്കലൊക്കെ വീട്ടിൽ എന്തേങ്കിലും ആവശ്യമുള്ളത്തെ ചെയ്യും ചെയ്യാം എന്തേലൊക്കെ ഒരു ബുദ്ധിമുട്ട് അസുഖം ഇപ്പ ക്വാറന്റൈൻ പോലൊ കാര്യങ്ങളൊക്കെ വന്നാലൊക്കെ നമ്മുക്ക് വർക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാം.
ആ ചെയ്യ അതാ അതി നമ്മുക്ക് ഇനിയിപ്പോ ഒരു പനിാവാറുള്ളോ എന്തെങ്കിലും ആയാലൊക്കെ സുഖാണ് അത് പറഞ്ഞാന് വീട്ടിൽ നിന്ന് ചെയ്യാണെങ്കിൽ ഓർക്ക് നേരത്തിന് ഭക്ഷണമൊക്കെ നമ്മൾ തന്നെ ആവേ
ഉം അതാ അങ്ങനെ അവിടെ പോയി ചെയ്യാം വീട്ടില് ഇരുന്നും ചെയ്യാം ഇടക്കിടയ്ക്ക് മാറി ചെയ്യ എന്തേലൊക്കെ പഠിച്ചാ അത് താ നല്ലതാണ് അങ്ങനെൊക്കാനുള്ളതാണ് നല്ലത് പറയപ്പ ഞാന്
ആഹ് അതെ ഞാനിപ്പ അഹന്നെ പറി നല്ലെ നല്ലോ പഠിച്ക്കോ ഇന്നാ പിന്നെ ഏതെങ്കിലും നല്ല ജോലിയൊക്കെ വാങ്ങാറ്യ
എത്രേല്ലാണ് അപ്പൊ പ്ലസ്ടു കഴിഞ് കാണ്ട് ഇപ്പോ എന്തില്ല ചെയേണേ എന്നട്ട്
പ്ലസ്ടു കഴിഞ്ഞിട്ട് ഓന് എന്നതാ അതൊന്നും പറഞ്ഞിട്ട്ല്ല ഞങ്ങൾ പറയും പിന്നെ ഓന് കൊറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ളോണ്ട് എല്ലാരും പറയും പോലീസും പട്ടാളത്തിൽ ക്കൊക്കെ സെലക്ഷൻ വേഗം കിട്ടും ഹൈറ്റൊക്കെ ഉള്ളോണ്ട് പറയും. ഓനായിട്ടൊരു തീരുമാനം ഇല്ല
ഇന്റെ മോനൊക്കെ നല്ല ഐറ്റ്ണ്ട് ഇന്റെ മോന് എമ്പത് സെന്റിമീറ്ററ്
ഏഹ്
ഓന ഓന ഓനന്നതേപോലെൊക്കെ എല്ലാരും പറു ഓനെ പിന്നെ സോഫ്ററ്റുവയെർ എഞ്ചിനീയറാ
ഏഹ് എഹ്
ഓന് പ്ലസ് ടു കഴിഞ് കാണ്ട് ഓന് പത്താം ക്ലാസ്സിലൊക്കെ ഫുള് എപ്ലസ് ഒമ്പത് എപ്ലസും ഒരു എ യും ആഹ് പിന്നെ ഓന് വണ്ണും പ്ലസ്ടു ഒക്കെ സെയൻസ് എടുത്ത് അങ്ങനെയോക്കെ കഴിഞ്ഞേന്റേശം പിന്നെ ഞാന് പത്ത് കഴിഞ് കാണ്ടെ ഞാൻ പോളീക്ക് ആക്കാൻ ന്നിന്നി നി അപ്പൊ എന്നോട് സ്റാറ്ഞ്ഞു പ്ലസ് വണ്ണും പ്ലസ് ടു പടിച്ചോട്ടെ എന്നട്ട് ആക്വാ ഓനെ റ്ഞ്ഞ് ക്കാണ്ട്
ആഹ് അങ്ങനെ അതേപോലെ ഇവെർക്ക് മാർക്കുണ്ടായിട്ട് സീറ്റ് കിട്ടാതെങ്ങനെ കൊറേ കുടുങ്ങി നിന്നപ്പോ ഞാൻന്താ അക്ഷയേന്ന് ഞാൻ ചോയിച് അല്ലടാ എത്തപ്പ ചെയ്യ സീറ്റ് കിട്ടിയില്ല എത്തപ്പ കാട്ടച്ചൻ അപ്പൊ ഒൻ ന്നോടർഞ് അയിന്ങ്ങളരു ബേജാറും കരുതേണ്ടതാത്തെ. എൻ ത്ര ത്ര എന്തര എത്രങ്ങാനും കോയിസ്ണ്ട് പടുക്കാന്. പോളിക്ക് പർഞേച്ചാലും മതി. പോളിക്ക് പർഞേ
പോളിയൊക്കെ പസരത്തിന്റെ മാർക്കാണ് പ പോളിയിലൊക്കെ പോയി പഠിച്ച പെട്ടെന്ന് ജോലി
ആതോം പർഞ് ങ്ങളൊരു വി പേടി പേടിച്ചണ്ടാർഞ്ഞിനോട്. അങ്ങനെ പൊളിയിലൊക്കെ പഠിച്ചാ ഓന് നല്ല മാർക്ക് വാങ്ങാ
ന്നങ്ങനെ വയതായി കാണ് വന്നാ ശരിന്നാ പ്രത്യേകിച്ചൊന്നുല്ല ഉം